ആഹ കേൾക്കുന്നുണ്ട് എന്താ പാടെ സുഖല്ലേ
ആഹ് സുഖം സൗണ്ട് അതെ ചെറിയൊരു ജലദോഷംുണ്ട് മൂക്കടഞ്ഞിരിക്കാതാ
അതെ ആ പിന്നെ കുട്ടികളൊക്കെ സ്കൂ പോയോ
ആഹ രണ്ടു പേര് ഡേ കേറ് ലാ
ആഹ എത്ര ക്ലാസ്സിലാ പഠിക്കണ ആ അംഗൽവാടിയിലാ
ഇല്ല അംഗനവാടിൽ ആാക്കാനുള്ള പ്രായയില്ല മൂന്ന് വയസ്സായിട്ടില്ല രണ്ടു മാസം കൊണ്ട്ണ്ട്ും മൂന്നന്ന് വയസ്സ ആവാാന് ഇരട്ട കുുട്ടികളാണ ആഹ അപ്പൊ രണ്ടുപേരേും കൂടെ പകരെ നോക്ക ക്കാൻ ഭയങ്കര പറ്റുന്നില്ല മാനേജ് ചെയ്യാന്
ഏ ഇരട്ട ക്കുട്ടി കൾ ആ ണും പെണോ അതാ
ആ് മോന് മോളു ആ
അതെ ആഹ അതിന്റെ മൂത്ത് വേറെ മക്കൾുണ്ടാ
ഇല്ല ഇല്ല
ഇല്ലല്ലേ ആ അപ്പൊ എവിടുന്നൽ ചണ്ടരൻ മൂന്നരക്ക് സ്കൂൾ ചേർത്തക്കണാ
ആ് ഇവിടെ അടുത്ത തൊട്ടടുത്ത് തന്നെ ഡേ കെയർുണ്ട് കുഞ്ഞുങ്ങളെൊക്കെ നോക്കുന്ന തിനന് വേണ്ടിട്ട് അപ്പൊ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ അവിടേക്ക ആക്കും
അതെ അപ്പൊ കര അതെല്ലാംപ്പ കരയൂലേ മൂന്നര ആയി് ട്ടല് ചെറിയ പി ളേറാവൂല
ആഹ് ഇല്ല കരച്ചിലൊന്നുംല്ല കേട്ടോ അങ്ങനെ രണ്ടു പേരൂടെ പോക്പ അവിടെ പോയി കളിക്കാനൊക്കെ ഇഷ്ട പിന്നെ അവരിപ്പ ചെറുതായിട്ട എഴുതികാ നൊക്കെ തുടങ്ങി അപ്പോൊ പഠിക്കാനൊക്കെ ഇഷ്ട രണ്ടപേർക്കും എഴു താനൊക്കെ ഇഷ്ടാ യതുകൊണ്ട് കൊറച്ചുനരം അവിടെ ഇരിക്കും മൂന്ന മണിയൊക്കെ കഴിയുമ്പോ ഞാൻ പോയി കൊണ്ടുവരും
അതെ അ ല്ല വീട്ടില ആാരൊക്കെുണ്ട്
ഇവിടെ ഞാനും ചേട്ടനും മക്കളും ചേട്ടന്റെ അമ്മ ചേട്ടന്റെ അമ്മ ഉണ്ട്
ഉം
അമ്മ ഇപ്പൊ കൊറച്ച ദിവസായിട്ടില്ല ഒരു ചേ കുഞ്ഞമ്മേയുടെ വീട് വരെ പോയേക്ക
ആഹ ആഹ ഭക്ഷണം കഴിച്ചില്ലേ
ഇല്ല കഴിച്ചില്ല ഞാന് കൊറച്ചൂടെ കഴിഞ്ഞഞ് കഴിക്കാന്ന് വിചാരിച്ച വേശക്കന്നല്ലേ ഇപ്പൊ പലപ്പോഴുംഞൻ കുഞ്ഞുങ്ങളെ വിളാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കി വിളിച്ചോണ്ട് വന്നിട്ട് അവരുമായിട്ടൊക്ക ഇരുന്നതായിരിക്കും ചോറ് കഴിക്കുന്നത്
അതെ ആഹ ആഹ സ്പെഷ്യൽ എന്ത് ഉണ്ടാക്കി ചെക്ക്
ഇല്ല അങ്ങനെ സ്പെഷ്യല ആായിട്ടൊന്നും ഇല്ല ഇന്ന് നത്തോലിയ കിട്ടി അപ്പൊ നത്തോലി കറി വെച്ച് അത് വറുത്ത് അവിയൽ ഉണ്ടാക്കി
നിങ്ങ അ എപ്പോഴും വെച്ചി കുറ്റി പിള്ള ആക്കാരാവല്ലാ സാമ്പാർ അവൽ അങ്ങനെയൊക്കെ
ആ പച്ചക്കറി എന്തെങ്കിലും വേണോ മീനറ പച്ചക്ക ഉണ്ടെന്ന് പറഞ്ഞാലും പച്ചക്കറി എന്തെേങ്കിലും വേണം എന്നാലൽ കഴിക്കൻൊരു
ആ ഇറച്ചി കഴിക്കോ ബീഫ് കഴിക്കോ
ആഹ എല്ലാം കഴിക്കും
കഴിക്കൂല ആഹ ശരി ഞങ്ങളെ അൽവാസിയില കൂടെ എടുത്തുള്ള ആൾക്കാരൊക്കെ എന്താ ബീഫ ഒന്നും കഴിക്കൂല
ആണോ
ഉ അവർക്ക് ഭയങ്കര ആഹച്ച ആ വീട്ടിലുള്ള ചില ഒരു ബീഫ് കഴിക്കും ചില ഒരു ബീഫ് ബീഫ് കക്കൂല അമ്മ ഒന്നും ബീഫ് കഴക്കൂല അപ്പ അമ്മ അമ്മക്ക് ഇഷ്ടല്ല ബീഫ് കൊണ്ടുവരുന്നതും അങ്ങനെ പിള്ളേർക്കൊക്കെ ഇഷ്ടായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് അവര് അമ്മനെ കാണാതെ കൊണ്ട് കൊടുക്കും
ആഹ ആഹ് ആഹ
അമ്മ ക കഴിഞ്ഞാൽ പിന്നെ അന്ന് ഫുഡേ കഴിക്കൂല അല്ലോ വീട്ട നിന്ന്
ആ ചില പഴയ ആൾക്കാരൊക്കെ അങ്ങന ഉണ്ടല്ലോ അവരുടേതായ ശീല ത് മാറ്റത്തില്ലല്ലല്ലോ
ആഹ അങ്ങനെണ്ട് ആഹ പിന്നെ ഓണത്തിനൊക്കെ ആഹ് ഓണത്തിന്റെ പായസൊക്കെ വേകൊല്ലല്ലേ
ആഹ് ഓണത്തിന് സദ്യ മാത്രല്ല പണ്ടൊക്കെയാന്ന് പറയുമ്പോ എല്ലരും വെജിറ്റ വെജിറ്റേറിയൻ സദ്യ മാത്ര ക്കരുന്നു ഇപ്പ അങ്ങണൊന്നും ഇേ ഇറച്ചിയ മീനെല്ലാം വേടിിക്കും ഓണത്തിന് എല്ലാം മേടിക്കും നമ്മളല്ലേ കഴിക്കേണ്ടത് അപ്പൊ നമുക്ക്ഷ്ടമുള്ളതൊക്കെ വേണല്ലോ കഴിക്കാൻ
ഏ ഏത് ഡ്രസ്സാ കൂടുതലും യൂസ് ചെയ്യല് ചുരിദാറോ അതോ സാരിയോ
ആഹ ചൂരിദാ ആ കൂടുതല് സാരി ർ കുഞ്ഞുികളായിട്ടൊണ്ട് പറ്റില്ല കുഞ്ഞുങ്ങളായതിനന് ശേഷം സാരി അങ്ങനെ വലുതായിട്ട് കൊടുത്ത കൊത്തട്ടേ ഇല്ല രണ്ടോ മൂന്നോ ചടങ്ങൾ കൊടുത്ത നല്ലാതെ
ആ ആ ആ എ
ഒരു വാശിയ ആണിക്കും ഴെ നമ്മുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കുവ ഞാൻ സാരിടുത്തോ് പോയിട്ട് പിിച്ചച്ച് വലി വെുതെ നാണം കണ്ടാലേ
ആഹ ആഹ നേട്ടനെ എന്താ വർക്ക് ചെയ്യണ്
ഇല്ല കൂലി പണിയ
ആ എന്ത് എല്ലാ മണിക്കും പോല
നഴ്ശേരി പണിക്ക് പോകവും വീടിന്റെ പണിയേ
ആഹ ആഹ് ആഹ് ഒന്ന് വീട്ടിലുണ്ടാവലേേക്കാരല്ലേ
ഏ
വീട്ടിലുണ്ടാവില്ലേ ആൾ ആണല്ലേ
ഇല്ല ഇല്ല ഇനിയിപ്പോ രാത്രിയാവും വരാ ഏഴ മണിയ ആാവും വരാൻ
ആഹ ടൂർൊക്കെ പോവാറുണ്ടോ
ആഹ ടൂറ് ഇടക്കൊക്കെ പോകും അങ്ങനെ റെഗുലർ ആയിട്ടൊന്നും ഇല്ല വർഷത്തി ഒരുവട്ടംക്കെ പോവ എങ്ങോട്ടെങ്കിലും
ആഹ അല്ല നമ്മ എടുത്ത് ബീച്ചൊക്കെ ഉണ്ടാവ അടുത്തൊക്കെ ആായിട്ട് ബീച്ച് ഉണ്ടോ ആഹ ആഹ
കുട്ടികളെ കൊണ്ട് പോകും അല്ലാതെ ഞങ്ങളായിട്ട് പോവും ഇപ്പം കുട്ടികളായന് ശേഷം കൂടുതലും കൂട്ടി കുഞ്ഞുങ്ങളായിട്ടാട്ടോ
ഉം ഉം ഉം ഇല്ലത അന്നെ അവർക്കല്ലേ ഇപ്പോ കാണണ്ടത് ആഹ് ഞങ്ങളും പോവും ആ സിനിമകൾ
ങ്‌ ആ
ഉം
ഞാനും കുഞ്ഞുങ്ങളാവു അയിന്റെ മുന്നേ തീയേറ്ററില് പോയതാ ഇപ്പൊ ഇവരെ ഇട്ടിട്ട് പോവാൻ തോന്നാത്തത് കൊണ്ട് ഇവര് ചെറുതായതോണ്ടാ അവര് കൊണ്ട് പോയി വേറെള്ളോർക് ഡിസ്റ്റർബ് ആവൊന്ന് തോന്നുന്നതോണ്ട് തിയേറ്ററിൽ പോയിട്ടേയില്ല
അ ആ അപ്പതി വ..
കുഞ്ഞേ അതെ അവര് ഇരിക്കില്ലെങ്കിൽ ഞമ്മള് ഇവരെ കൊണ്ട് തിയേറ്ററിൽ പോയി ഇരുന്നില്ലെങ്കിൽ നമുക്ക് കൂടെയിരിക്കുന്നവർക്കൂടെ ഒര് ബുദ്ധിമുട്ട്
ആ പിന്നെ ന്തേ പി ആ ചെടിയൊക്കെ ഉണ്ടോ ചെടിനോടൊക്കെ ഇഷ്ട്ടാ ചെടിനോട്ക്കിഷ്ട്ടാ വീട്ടില് ചെടിക്കൊണ്ട
ചെടികളൊക്കെ ഇഷ്ട്ട പക്ഷേ ഇപ്പോ ഇല്ല എന്താന്ന് വെച്ചാല് രണ്ട് പേരും നമ്മള് ചേടിയില് വെള്ളമൊഴിക്കാനായിരിക്കും ഇറങ്ങണത് പക്ഷേ രണ്ട് പേരറങ്ങുമ്പം അതെല്ലാം ഉരിയെടുക്കും
ങ്‌ ആ ആ അതെന്നെ
അത് കാരണം ഒന്നുല്ല ഇവിടെ മാത്രല്ല എവിടെങ്കിലും പോയാൽ ആ വീട്ടിലെ ചെടികളെല്ലാം ഊരിയെടുക്കുന്നത് പേടിയാ
ല്ലാ അതെല്ല അപ്പൊ ഫുഡ് ഒക്കെരാവിലെ ബ്രേക്ക്ഫാസ്റ്റ്ക്കൊ ഉണ്ടാക്കാൻ നേരത്തൊക്കെ സമ്മയ്ക്കൊകുല്ലേ
രാവിലെ ഞാന് ഒന്നെങ്കി. ഇവര് എഴുന്നേൽക്കുന്നതിന് മുന്നേ എല്ലാം തീർക്കും
തീർക്കുലെ
ആ ഇല്ലെങ്കികുഞ്ഞുങ്ങള് എണീറ്റു കഴിഞ്ഞ പിന്നെ പാടായി പിന്നെ പ അഥവാ ഒറങ്ങി പ്പൊവാണെങ്കില്
ആ ഹ അതെല്ല രാവിലെ ന്താണ് അഹ് ലാ ഉച്ചക്കത്തെ ഫുടൊക്കെ രാവിലോട് കൂടി
ആ രാവിലെ ണ്ടാകും അതെ അതെ ഇല്ലെങ്കി പിന്നെ ഏ കാര്യം.. ക്കൊ ഉച്ചക്കത്തെ കുള്ളത് നമ്മള് കൊടുത്തു വിടണം അപ്പ അത് കാരണം രാവിലെ ആകും ആ അതു കൊടുത്ത് വിടും നമ്മള് വ്ടെ ഇവര് പതിനൊന്നു മണിക്ക കൊണ്ടോവല് അപ്പം പതിനൊന്നു പതിനൊന്നു മണിക്ക് അവിടെ സ്നാക്കിന്റെ ടൈം ആയിരിക്കും അപ്പം എന്തെങ്കിലും ഒരു ഫ്രൂട്സ് പിന്നെ ഒറക്കത്തിന്ന് വൈകുന്നേരം ചോറും ഉച്ചക്ക് ചോറൂണ് കഴിഞ്ഞിട്ട് ന്നവരെ ഉറക്കല്ലോഅപ്പൊ ആ ഉ റങ്ങി എണീക്കുബോൾ കഴിക്കാനെന്തെങ്കിലും പിന്നെ കുടിക്കാനുള്ള വെള്ളം എല്ലാഎല്ലാംയിട്ടായിരിക്കും ഇവിടുന്ന് ഒഒരുവിധം ആ പൈമന്റ് ണ്ട് രണ്ട് രണ്ടാൾക്കൂടെ രണ്ടായിരത്തഞ്ഞുർ രൂപ മറ്റുള്ള അതെ അതെ പിന്നെ മ റ്റുള്ള സ്ഥാപനങ്ങളെ വച് നോക്കുമ്പം അത് കൊറവ
കൊറവാണ് ആ പിന്നെ ന്താ അങ്ങനെ
നീ പ്പോ വോ ഇ ഇ രണ്ട് രണ്ടു മാസം കൂടെ കഴിയുമ്പം അംഗനവാഡിയിലേകൊക്കെ മാറ്റുന്ന പ്രായം ആവോല്ലോ ഇതാമ്പോ അതൊര് ശീലാവോല്ലോന്ന് വിചാരിച് രണ്ട് മാസം മുന്നേ അങ്ങ് കൊണ്ടോയി ആകീതാ
ഉം വീട്ടില് കോഴിക്കളൊക്കെ ണ്ടാ കോഴിക്കെ ഇഷ്ട്ടാ
ഇവിടില്ല എന്റെ വീട്ടില്ണ്ട് കോഴീ താറാവൊക്കെ ഇണ്ട്
ഇണ്ട്ലെ ആ
ഉം അമ്മക്ക്‌ അതൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ട്ടാ
ഇഷ്ട്ടണ്ടാ അമ്മ ചെറുപ്പക്കാര്ത്തിയാ ആ ആ ശരിയാണ് അ കോഴിമുട്ടൊക്കെ വിക്കുവായിരിക്കുംല്ലേ
അതെ കോഴിമുട്ടയും താറാമുട്ടയും ഒക്കെ വിക്കും
ആഹ അപ്പൊ അത്രേം കൊഴിക്കളൊക്കെ ഇണ്ടാവും കൊറെ ഇണ്ടാവും ആയിക്കാരല്ലേ
ആ കൊറേ ഒരു പത്ത് പതിനഞ്ച് കോഴിയും പത്ത് താറാവും ഉണ്ട്
തന്നെ ആ അ ഗോബ അമ്മക് ക്ക്‌ ന്നേരം പോക്കായി പൈസക്ക് പൈസണ്ടാക്ക
ഇപ്പൊയ് ഇവരായന് ശേഷം മൊട്ട പൊറത്ത് കൊടുക്കല് കൊറവാ എല്ലായ് കുഞ്ഞുങ്ങൾക്ക് തെരാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാന്നും പറഞ് കൂട്തലും
ആഹ് ആഹ് ആഹ് കുട്ടിയെള് എന്താണ് തടിയൊക്ക്‌ണ്ടാ മക്കള്
ഇല്ലാ ഈ രണ്ടു പേരും മാസംതെകയാതെയാ പ്രസവിച്ചതോണ്ടേ ഭാരക്കുറവും കാൽസ്യക്കുറവൊ ക്കെണ്ട് അപ്പൊ മുട്ടൊക്കെ അവ കൊറേ കൊടുക്കാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽന്ന്
തന്നെ ആഹ അതെതെതെ അത
കഴിക്കാനും മടിയാ തൂക്ക കൊറവുവാ
ഉം ഉം ഉം ഉം അപ്പൊ ഈ പാലൊക്കെ കൊടുത്താ മതി കാൽസ്യത്തിന് പാലൊടുത്താ വേഗം കാൽസ്യം വരുന്നർഞ്ഞെക്ക
ആ പാലൊക്കെ കുടിക്കുന്നുണ്ട് ഒര് ഡെയ്ലി ഒരു ഗ്ലാസ് പാല് രണ്ട്പേർകൂടെ രണ്ട് ഗ്ലാസ് പാല് കൊടുക്കും കൊടുക്കും പക്ഷെ നമുക്ക് പാല് ഒരുപാട് കൊടുത്താ കഫക്കെട്ടൊക്കെ ആവൂന്ന് പറയുന്നേക്കാലോ
ആ കഫക്കെട്ട് ഈ തണുപ്പൊക്കെ ആയ കഫക്കെട്ടൊക്കെ വരും
ആഹ അതാ അപ്പൊ ഒരുപാട് പാലും കൊടുക്കാൻ പറ്റില്ലേ പിന്നെ മുട്ട രണ്ടാൾക്കും ഇഷ്ട്ടാ
ഇഷ്ട്ടാണല്ലേ
ആഹ മുട്ട ഇറച്ചി മീനൊക്കെ ഇഷ്ട ട്ടൊ ഇപ്പം പിന്നെ മീനൊക്കെ കിട്ടല് കൊറവാണല്ലോ മ് വലുതായിട്ട് കിട്ടാനില്ല
ഇന്റെ മക്കൾക്ക് ഇവടെ മീനെനെ പറ്റൂല ഒജ്ജ് മീനും പറ്റൂല മ് എർച്ചികൊഴപ്പല്ല എർച്ചി മുട്ടൊക്കെ കഴിക്കും ആ മീൻ കഴിക്കൂല അപ്പ ഞാൻ ഇവടെ മീൻ കൊട്ന്നാ രണ്ടിസ്ത്തിന് എർതലം ഞാനും ഹസ്ബൻഡും മാത്രേ കഴിക്കൂ
ആ പക്ഷേ മീൻ കഴിക്കുന്നത് ന്നല്ലതാ മീൻ നല്ല പ്രോട്ടീൻ റിച്ചല്ലേ
ആഹ ഡോക്ട്ട്റ് ച്ചുമാര് പറഞ്ഞു മീൻ കൊടുക്കാന പറഞ് ഇവര് ഇവര്ക്കയ്ന്റെ മണോം സ്മെല്ലും കേക്കുമ്പോത്തിന് ഓക്കാനി ക്ക ഫുഡ് കഴിക്കാതാവാ അങ്ങനെക്കായ്ട്ട് എടങ്ങറയ്ട്ട് കയ്ക്കന്നേണെ ഡോക്ട്ട്റ്മാര് പറഞ് കൊറച്ച് ച്ച് കയ്ഞ്ഞയ്ഞ്ഞാലമ്മള് മുടി കൊഴിച്ചിലൊക്കെ വരും മുടിയൊക്കെ ചെർ
അതാ ഇപ്പ അറിയില്ല ചെറുപ്പ കാൽസ്യക്കുറവാവുമ്പഴേ മീനൊക്കെ തോനെ കഴിക്കണം
ആഹ് മീൻ നല്ല കഴിക്ക ണർ പിന്നെ നെഡ്‌സൊക്കെ ആ പിന്നെ ഫ്രൂട്ട്സ് സും നടസൊക്കെ കഴിച്ചിട്ടിയല് അത് രക്ഷപ്പെടും ആ മീൻന്റെ ഒരുരിതാണ് പോയി കിട്ടും മുട്ട അതൊക്കെ ആഹ അതൊക്കെ കഴിക്കണംപ്പ എപ്പോൾും വാങ്ങി കൊടുക്കോന്നല്നഡ്സ്
ആ ആ
പുസക്കെ പിന്നെ എപ്പ വാങ്ങി കൊടുക്കും
രണ്ടാൾക്കും ഇങ്ങനെ ഡോക്ടർമാർ പറയും ലറ്റ്സ് കൊടുക്കണം ഫ്രൂട്ട്സ് കൊടുക്കണം മീൻ മീന് മുട്ട ഇറച്ചിയൊക്കെ ധാരാളം കൊടുക്കണം
ആ ഓക്കെ എന്നല്ലിട്ടാ എന്നാ ശരിട്ടാ